ഹ്ഹ്ഹ് കിട്ടീല്ലേ ഓക്കെക്കെക്കെ പറ ഞ്ഞോള
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം ഇതാ ഫുഡ് കഴിക്കാനെക്കെ പോവാനൊള്ളൊരുക്കത്തിലാണ്
ആണല്ലേ ഇന്നെന്തോ സ്പെഷ്യലായിട്ട്
സ്പെഷ്യ ല് ഇനുണ്ട് ചോറ്ണ്ട് കറിണ്ട് ചക്ക ണ്ട്ഹ് എല്ലുണ്ട് അല്ലൊന്നുല്ല്യ
ചക്ക എന്തുവ ഒടച്ചെച്ചതാണ്
ആഹ് ഒടച്ചെച്ചാണ് എൻക്ക് ഭയങ്കര ഇഷ്ടാ ചക്ക ഉം ഉപ്പേരിച്ചാലും ഇഷ്ടാ അ ഓ ചക്ക കിട്ടോ
വന്നിലെ
ഉം ചക്ക ഇഷ്ടല്ല്യേ
നമക്ക്ഷ്ട്ട നമ്മക്കുവ്ടെ കിട്ടും എല്ലാം ശരിക്ക് ചക്കോ ശരിക്ക് ചക്ക യൊണ്ട്
ഏഹ് ഒരുപാടീറണ്ടോ
അങ്ങനെൻ ആഹ് ശരിക്ക് പ്ലാവിണ്ട്
ഏഹ് എന്ത് മാങ്ങേ മാവ്ണ്ടോ
മാവ് ആഹ് നമുക്ക് ഒരു മാവുണ്ട് നല്ല സൂപ്പർ മാങ്ങായ നല്ല മധുരോ കൊച്ച് മാങ്ങയ
ആഹ് പക്ഷെ നല്ല മധുരള്ള മാങ്ങ യ് ക്കും ല്ലേ
ആഹ് നല്ല മധുരവു
ഉം പിന്നെ ഇങ്ങള് ചക്കങ്ങനെ വെക്ക
ചക്കമ്മള് ആദ്യം വിസിലിളിപ്പിച്ച് പിന്നെ തൊട്ട് തേങ്ങിം മഞ്ഞ പൊടീം വെളു തുള്ളിയൊക്കെ ചതച്ചിട്ടി ഇളക്കി ങ്ങെടുക്കും
ആഹ് അങ്ങനെന്നെ ഞങ്ങൾ വെക്കല് ഉം ആഹ് അങ്ങനെ തന്നെ വെക്കാ പിന്നെ ചെറിയ ചക്ക ഞങ്ങള് ഉപ്പേരി വെക്കും ന്നിട്ട് ചൊവന്നമൊളകൊക്കെട്ടിട്ട് വറവ്ടും
ആണോ
ഉപ്പേരി വെചൂടെ ഉം
നിങ്ങളെ നാട്ടിന്റെ വിശേഷണങ്ങളക്കെ
ഞങ്ങളെ നാട്ടില് ഇപ്പൊ മഴ തന്നെണ് മഴന്റെ വിശേഷം തന്നാ കാര്യായിട്ട് പിന്നെ
ഹേ ഹേ അവിടെ മഴയില്ലേ ഹലോ ഉം ഇന്ന് പെയിതില്ലേ ആഹ് കേക്ക്ണ്ട് കേ
ഇല്ല ഇല്ല ഇന്ന് മഴ പെയ്തില്ല
ണ്ട് ന്ന് പെയ്തില്ല ഉം ഞങ്ങളപ്പോ നല്ല മഴ പെയ്തു എം നല്ല മഴ
ഇന്നി വിടെ നല്ല വെയില്ടിച്ച് അതോണ്ട് തുണിയൊക്കെ ഒണങ്ങി കിട്ടി
ആഹ് ഉം
കൊറെ ദിവസന്റെ തണികളൊക്കെ കഴിവിട്ടിരിക്ക ഒണങ്ങത്തില്ല
ആഹ് എവിടെ ചിക്കു
എങ്ങന എങ്ങനാ
ചിക്കു എവിടെ തിരുമ്പീട്ട് ആറിടലെവിടെ
ഇന്റെ ശ് മേലി വിടിന മേലെ
ഉം ഞങ്ങളക്ക ങ്ങനെ തന്നെ മിഷനി ടും മോള്ല് കൊണ്ടെയിട്ട് ആറിടും വണ്യമേല
നീക്ക് മിഷിനെക്കണ്ടല്ലേ
ഓ നിങ്ങക്കില്ല
അഅ നമുക്ക് നമ്മള് തന്നെ മിഷീൻ
ആഹ് അപ്പൊ ഉണങ്ങാൻ പണിയാവുല്ലേ യൂണിഫോമ് ഒക്കെ
ആഹ് യൂണിഫോമ് ഒക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാ ബുദ്ധിമുട്ടാ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടത്തില്ല വാങ്ങിക്കണം കറണ്ട് ബില്ലൊക്കെ ഒരുപാട് വരത്തില്ലേ
നിങ്ങക്ക് എത്ര വരും ഇപ്പോ
നമുക്കിപ്പ രണ്ടായിരത്തിന് പുറത്ത് പോവും
അതെന്താ മിഷനൊന്നും ഇല്ലായിട്ട് രണ്ടായിരം വരൂന്നെ ഞങ്ങകൊക്കെ മിഷീൻ ഇണ്ട് ഇവിടെ വാഷിംഗ് മിഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഇണ്ട് മിക്സി ഇണ്ട് പിന്നെ ഉം ഇൻവേട്ടർ ഇണ്ട് പിന്നെ ലൈറ്റ് ഫാന് എല്ലുമ്പാട ഞങ്ങക്ക് ആയിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ വരുള്ളൂ
അനില്ലേ ഇവിടെ ഭയങ്കര കരണ്ടു ബില്ലാ
നിങ്ങള് എത്ര ആളാ അവിടെ നിക്ക്ണ
നമ്മള് ഇവിടെ വലിയൊരു ഫാമിലിയാ പത്ത് പേരുണ്ട് കൊച്ചുങ്ങളടക്കം
ആഹ എല്ലാരും ഒരു വീട്ടിലാ
ആഹ് എല്ലാരും ഒരു വീട്ടിലാ
ഉം അതുകൊണ്ടായിരിക്കും ചിലപ്പോ അത്ര ബില്ല് വര്നെ. ഫാൻ ഇടുവോ?
ആഹ് ഫ്യാൻ എല്ലാരും ആഹ് മൂന്ന് നാല് റൂം ഉണ്ട്. നാല് റൂമില് ഫ്യാനാ
ആഹ് ആം അപ്പൊ ഓരോരുത്തരെ ഡ്രസ്സ് ഓരോരുത്തര് അലക് ക്കോ
ഉം ഒരോരുത്തരെ ഡ്രസ് ഒരോരുത്തര് അലക്കും.
ആഹ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടില്ല
ഉം ബജ്ഫട്ടില്ലേ
എല്ലാരൂടെ ചേർന്നൊരു മിഷീൻ വാങ്ങിയാ മതി.
ആഹ് നാ പക്ഷെ നമ്മള് കൊച്ചു പിള്ളേരുടെയോക്കെ തുണി കഴുകുമ്പോ മെഷീനിട്ടു കഴുകിയാ അത് മെനക്കേട് അല്ലെ
ആഹ് അത് ഇല്ല കയ്യില് തിരുമണ വൃത്തി മിഷീൻല് ഉണ്ടാവൂല്ലാ. അയില് അലക്ക് കല്ലൊന്നുല്ലല്ലോ ഞാന് ബുദ്ധിമുട്ടാകുമ്പോ മാത്രേമേയിടൊള്ളൂ ട്ടോ ഡെയ്ലി ഇടൂല. അതിൻക്ക് ഇഷ്ടല്ല. നമക്ക് ഒന്നെങ്കി എവിടെ ങ്കിലും പോയി വെന്തുട്ട് ഉം അല്ലെങ്കില് എന്തെ അതൊക്കൊവുലേ
ആഹ് ആഹ്
ആഹ് അപ്പ അയില്ടും.
അങ്ങനെയൊക്കെ അഹ് ആഹ്
ഉം അല്ലാതെ യൂണിഫോം ഒന്നും ഞാൻ അങ്ങനെ ഇടേല്ല.
ആഹ് ആഹ്
യൂണിഫോം അതിൽ തന്നെ ഇടും. ഇങ്ങനെ ങ്ങനാക്കി വേം കേടാവല്ലോ എന്നും സോപ്പും പൊടിം ആവുമ്പം പിന്നെ കരണ്ടില് ഉണങ്ങി വരല്ലേ. ആഹ് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യും. ഉം മക്കളൊക്കെ എപ്പഴാ ഒറങ്ങാ?
ശരിയുള്ളാ അവിടെ ഇനി ഒറങ്ങണമെങ്കി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും.
അള്ളഹ് ഞങ്ങള് മൂന്ന് മക്കള് പിന്നെ ഹേ ഹസ്ബന്റും.
ആണ് ല്ലേ.
വേറെ ആരൂല്ല. ഉം ഞങ്ങളൊരു ഫാമിലി ആഹ് ഇങ്ങള് എത്ര
ഉം. ഞമ്മള് മൂന്ന് ഫാമിലിയാ
ആഹ് ഇടെ സ്വന്തം ഈടല്ലേ
ആഹ് സ്വന്തം വീടാ.
ആഹ് ആരും വീടെടുത്ത് വേറെ വീടെടുത്ത് മാറിയില്ലാ?
ഇല്ല ആരും മാറിയില്ല പിൻ ഹസ്ബൻഡ് നമ്മളല്ലാം കൂടൊരുതില് പിന്നെ മാമ, മമ്മി, നാത്തൂനുണ്ട്. നാത്തൂന് കല്യാണം കഴിച് വിട്ട ആ ഒരു ശീലിൽ പിടിയും ബഹളവും. അങ്ങനെ അവരു ഇവിടൊണ്ട്.
ആഹ് ശരി. ഹസ്ബന്റ് നോക്കല്ണ്ടാവൂല ലേ?
ആഹ് നോക്കത്തില്ല.
ആഹ്. അപ്പൊ നാത്തുന് എന്തോ ചെയ്യ്ണ്ടോ ജോലിക്ക് പോവ്ണ്ടോ?
അയെ തുണിക്കടയി നിക്കുന്ന്.
ആഹ് ആഹ്. കൊച്ചുങ്ങളില്ലേ?
ഉണ്ട് രണ്ട് മക്കളുണ്ട്. ഏഴും പത്തും
ആഹ് അത് ശരി. ആഹ് അയി ശെരി. പത്ത് ഏഹ് ട്യൂഷനൊക്കെ പോവോ പത്തില് പഠിക്ക്
ആഹ് ട്യൂഷൻ ആ ട്യൂഷനൊക്കെ പോണ് ണ്ട്
അപ്പൊ അച്ഛൻ വരൂല.
ആഹ് അപ്പൊ വരത്തില്ല അവര് പിണങ്ങി വരും ഞായറാഴ്ച ഇങ്ങനെ വരും പിള്ളേരെ മാത്രം കാണും അങ്ങ് പോവും. ഒന്നും കൊടുക്കത്തും കാര്യങ്ങളൊന്നുംല്ല ഉം ഉം
ആഹ് അതാണ് ഭയങ്കര പ്രശ്നം.
ആഹ് അതാ പ്രശ്നം.
കണ്ടു പോയിട്ടന്താ കൊടുക്കണ്ടേ?
അതങ്ങനെ കൊടുക്കത്തുന്നില്ല വന്ന് ഉം വന്ന് കാണുവാ
ഉം ആഹ്
വെറെ പണം ഇടപാടുകളൊന്നുംല്ല.
ആഹ്
അങ്ങനെകൊ
നാത്തൂൻ
അങ്ങനെയുണ്ട് കൊറെ മനുഷ്യന്മാര്. ആഹ്
ഈ വീട്ടിൽ പോയല്ലേ നാട്ട് വീട് അടുത്താണോ വീടൊക്കെ?
ആരുടൊ
അന്റെ വീടൊക്കെ വീട ടാ അടുത്തന്നാണോ?
എന്റെ വീട് ദൂരയാ
ദുരെയ അഹ് അല്ലാ അപ്പൊ വീട്ട് പോവലലില്ല
ഇല്ലാ പോവറില്ലാ
ഇതെങ്ങനെ വിടെത്തി.
ആഹ് അതങ്ങനെയോ വളഞ്ഞി ചുറ്റി ഇവിടേക്ക് എത്തി.
ആഹ്
വലിയ കഥയാ അല്ല അറേഞ്ചിട്
ആഹ് പിന്നെ ഹസ്ബന്റ് ന്താ ജോലി
ആംബുലൻസ് ഡ്രൈവറ..
ആഹ അപ്പൊ ഏത് പതിരക്കും രാത്രിയും.. എപ്പഴാ വിളിക്ണെച്ചാൽ അപ്പൊ ഓടി പോണല്ലേ?
ആഹ് അപ്പഴേ ഓടി പോണം.
ഉം.
ഇന്നും ഉണ്ടായിർന്ന് ഒരു ഓട്ടം.
ആഹ് ഓ ഒരു ജീവനും കൊണ്ട് ഓട് അല്ലെ കയ്യില്. ഹ് ഹ് ഹ് ഹ്..
ജീവനുകൾ കൊണ്ട് ഓടിക്കു..
പിന്നെ വേറെ വണ്ടിക്കാരൊക്കെ വേഗം സൈഡ് കൊടുക്കും ആംബുലൻസ് കാണുമ്പോ.
ആഹ് അത് ഭയങ്കര സന്തോഷമാവും എന്ന് വെച്ച നമ്മള് ഇങ്ങനെ കൊണ്ട് പോകുമ്പോം. ഓണ് ടിക്കുമ്പോഴേ പോലീസുകാരും എല്ലാരും ഇങ്ങനെ മാറിത്തരുന്ന അതൊ ഒരു പ്രത്യേക രസം.
ആ അതങ്ങെ തന്നാ ആ ഒരു കാര്യത്തില് മനുഷ്യ. മനുഷ്യൻ മ്മാര് ഭയങ്കര സഹതാപാ ഉം.
വേറെന്നിൽ ഇല്ലെങ്കിൽ അതിൽ മാത്രം കാണിക്കുന്നുണ്ട്.
ആ അതില് കാണിക്കും. പിന്നെ വെള്ളൊക്കെ കേക്കറക്കെ ഇല്ലേ..
ആഹ് നമുക്ക് കിണറുണ്ട് കോയൽ കിണറുണ്ട്.
ഹലോ?
ആഹ്
ഉം ഇടക്കാൻ പറ്റൂലെ..
ആഹ ഉണ്ട്..
വെള്ളം ഒക്കെ ഇല്ലെന്ന് ചോയ്ക്കാ..
വെള്ളമുണ്ട് കുഴപ്പമില്ല കോയൽ കിണറുണ്ട് കിണറുണ്ട്..
ഏഹ്
വെള്ളം കൊഴപ്പൊന്നില്ല ഞേ..
ഹ് ആഹ്
വയലിന്റെ ഒരു സൈഡിലോട്ട് ആയനെ കൊണ്ട് കുഴപ്പമില്ല താഴ്ന്ന ഗ്രാമമായയ കൊണ്ട് കുഴപ്പമില്ല..
ആഹ് ആഹ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലേ..
അത്തിന് ബദ്ധിമുട്ടില്ല..
ഉം ഉം..
എപ്പ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും..
ചോറ് ചോറ് കഴിച്ചോ..
കഴിച്ചില്ല ഇനി കഴിക്കണം..
ഉം..
പിന്നെ..
ഉം..
നിങ്ങള് ചോറ് വെയ്ച്ച..
ഞാനിതാ കഴിച്ചുകൊണ്ട്ക്കാ..
മീൻകറി ഒക്കെ കൂട്ടി തിന്നുവല്ലേ എന്ത.. മീൻകറി മീൻ എന്തു വർന്ന്..
ആഏഹ മുള്ളൻ മുള്ളൻ അറിയോ..
ആ ആഹ് അല്ലെങ്ക കൊച്ച് മീൻ.. മള്ള്ളമീൻ അതൊക്കെ കറി എങ്ങനെ വെക്കും..
അത് കറി വെച്ച് ഉം മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല.. മുള്ളവും..
മുള്ളാ ഭയങ്കര മുള്ളാ..
അന് പൊരിച്ചാലെക്കെ ആഹ വലിയ മക്കളാ പ്ലസ്റ്റു വിന് പത്താം ക്ലാസ്സ്.. ഒക്കെ പഠിക്കണ് ഉം വല്യാൾക്കാരായി
മല്ലിയാകാരായി
ഉം
മൂത്തത് മോള മോന
ആ മോളാ മോളാ മൂത്തത് മോള ന്നാ ആ ശെരി എന്നാ
ഓക്കെ